ഇല്ല.
ആഹ് ഇപ്പൊ കേക്കുന്നോ? വാലയ്ക്കുമുസ്ലലാം. അതാ ഭക്ഷണക്കാ.
ഭക്ഷണക്കെ കഴിച്ചിട്ടില്ല. കഴിക്കാനാവന്ന്. കയിക്കോളോ ഞാൻ ഇതി ഫോണ്‌ല് ഇരുന്നിട്ടെ.
എന്ത് ഭക്ഷണ കറികളാ?
ഭക്ഷണം ഇന്ന് മീൻകറിയാണ് പിന്നെ പൂളണ്ടാക്കിക്കുണേ. ക്ക് പൂള വീങ്ങിക്കണ്.
കപ്പ ഉം
ചോറ് പിന്നങ്ങൾക്ക് പ്പാണ് പത്തിരി.
ആഹ് ങ്ങക്ക് പിന്നെ അ പാത്ത് പത്തരിയാണൊല്ലെലേ.
ഉം
നിങ്ങക്ക് രാത്രി എന്നും പത്തിരിന്നേ? ചോറ് വെക്കൂലാ?
അപ്പൊന്നെ. മക്കൾക്ക് രാവിലിം മു രാത്രിയൊക്കെ അപ്പെം ഏ നല്ലതാ. ചോറ് കുറവ്.
എ അപ്പം ന്നർഞ്ഞാല് പത്തിരി മാത്രോ.
അല്ല പത്തി അല്ലല്ല എല്ലാ ഏത്പ്പവും ആവും. നമ്മോ
ഉം ആഹ് എന്തല്ലേ അങ്ങനെ രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ ദോശ കഴിക്ക് അങ്ങനത്തെ കഴിക്കേ
അത് മക്കൾക്ക് അങ്ങനെയാ വേണ്ടത് ചോറ് വേണ്ട
രാത്രി ചോറ് കഴിക്കോ
ആഹ് ഞങ്ങള് ചോറ് കഴിക്കും ഞാ കഴിക്കൂല എൻ്റെ ചെറിയ
ചോറ് ഞങ്ങള് ചോറ്ന്ന കഴിക്കല് ചോറ് കഴിക്കോ അല്ല ഇങ്ങനത്തെ ഈ സ്പെഷ്യൽ ഇണ്ടാക്കണങ്കിൽ ചെൽപ്പോ മീൻകറിയോ ഇറച്ചിക്കെ ഇണ്ടാവുമ്പോ അങ്ങനെൊക്കെ ഉണ്ടാക്കും. ചെല്ലപ്പോ ചപ്പാത്തി ഇണ്ടാക്കും പത്തിരി ദോശ അങ്ങന് ത്ത ഉണ്ടാക്കൂല രാത്രിക്കൊന്നും ഉണ്ടാക്കൂല്ല രാവിലെ ഇണ്ടാക്കും
ആഹ് അങ്ങനെ പത്തിരി പൊടീലാ അരച്ചിട്ട് ആഹ് ആഹ്
പൊടി കൊണ്ടല്ലണ്ടാക്കാ അരച്ചിട്ട് ഇണ്ടാക്കോ
ആഹ്
ണ്ടാക്കുവോ അത് നെയ്പത്തതല്ലെ
ആഹ് വരച്ചിട്ടില്ലേ ആഹ് മക്കളല്ലോ ആഹ്
ആഹ്
ആഹ്
ചിക്കൻ കറി പാടുണ്ടോ ഞങ്ങള് ഇണ്ടാക്കൽ കൊതീണ്ട് ഇണ്ടാക്കും അയിക്ക് ന്തടാ നെയ്പ്പത്തിരി എങ്ങനെ അരച്ചിട്ടുണ്ടാക്കല്
ഏത്
നെയ് പത്തിരി ഇങ്ങള് പറഞ്ഞ് അരിച്ചിട്ടുണ്ടാക്കുംന്ന് പറയുന്നത്
അല്ലാ എല്ലാം അരച്ചിട്ടന്നെ ഇണ്ടാക്കല് നിങ്ങള് പൊടി അരക്കുന്ന അമ്മീല് ഗ്രൈൻർ കല്ല
ആഹ് ഗ്രൈൻഡറ്‌ല അരക്കാലേ വെള്ളം ഇല്ലാതെ അരക്കണ്ടേ
ആഹ്
എന്ന്ട്ട് അയില് അരച്ചിട്ട് പിന്നെ കൈയോട് പരുത്ത തോ പ്രസ്സ്മ വെച്ച് പരത്തോ
ആഹ് പ്രസ്സിമ്മേ പരത്തി
ആഹ്
ചട്ടീല് ആഹ് അതന്നെ കൊ അതിനെ ചൂടാക്കണം ചൂടാക്കി ആഹ്
അപ്പൊ അയിലെറെ എളുപ്പം പൊടിയൊണ്ടന്നേ
ആഹ് പൊടി ആക്കലിണ്ട് മില്ലില് ഇപ്പ അരച്ചിട്ടന്നെ ചുടല്ല് ആഹ് മഴല്ലേ ആഹ പടാം
ആഹ് ആഹ്
വേറെ എന്റെ ചെറിയ കുഞ്ഞിണ്ട് ചെറിയ കുഞ്ഞ് പത്ത് മാസായത്
ആഹ് ആഹ് ഇങ്ങള് പറഞ്ഞീനു ങ്ങള് ആഹ് ഹസ്ബൻഡ് ആഹ് അവിടെല്ലല്ലോ ഇങ്ങടെ അടുത്തല്ലല്ലോ
ആഹ് ആഹ് ഇവിടാണ് നാട്ടില് ഇങ്ങള ഹസ്ബന്റ്
ആഹ് ആഹ്
ആഹ്
എന്നും വരുവോ രാത്രി ആയാല്
ആഹ് അവിടന്നെ മീനില്ല്യാ
ആഹ് ഇങ്ങട് വര്‌ല്ല്ലേ ആഹ് വരോ കുട്ട്യാ ട്ത്തക്ക് വരൂലേ രാത്രി
എതാ
ങ്ങളെ ഹസ്ബന്റ് ങ്ങട് വീട്ട്ക്ക് വരൂലെ ചോയ്ച്ച
ആ ആ ഇവിടന്നെ
ആ
ആഹ് ഒന്ന് ഒരു മകളന്നെള്ളൂ
ഒരാളാ
ആഹ് ഓള് ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞു
അതെ
ആഹ്
ഇപ്പയ്ന്ത്
ഓക്ക് ഇന്ന് വിരുന്ന് പൊയ്ക്കോ മ്മാന്റെ അടുത്ക്ക്
പ്ലസ് ടു പഠിക്ക്ണ്ലെ
പ്ലസ് വണ്ണ് എൻട്രൻസ് കോച്ചിങ്ങിനും പ്ലസ് വൺ കൂടി ചേർന്ന്കുണു
ചേർന്നോ അപ്പോ നിങ്ങ ആഹ് ഏപ്രിൽ ത് മദ്രസ് ല് ല്ലന്തോ അങ്ങനാ
മദ്രസല്ല എൻട്രൻസിനെ മെഡിക്കൽ ഇതിനെ എൻട്രൻസ് എക്സാം എയ്തൂലെ അമ്മള് മെഡിക്കലോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ ആഹ് ആഹ് അങ്ങനത്തെ എക്സാം എഴുതാൻ വേണ്ടിട്ട് പ്ലസ് വണ്ണിൻ്റെ കൂടെ അതിനും കൂടി ചേർന്നെക്കാണ് സ്കൂൾ ക്കണ്ട പോണ്ടത് പ്രൈവറ്റ് ആയിറ്റ്
ആഹ് പ്രൈവറ്റ് ആയിറ്റ്
പ്രൈവറ്റ് അറഞ്ഞാല് സ്കോളർഷിപ്പ് എക്സാമോട് കൂടിയാണ് അവിടെ എക്സാം കിട്ടൂലെ അപ്പ അയ്ല് മാർക്ക് ണ്ടായ്നി അപ്പ പൈസ കൊറവ്ണ്ട് അങ്ങനെ
അഹ് ആഹ് അങ്ങനെ
ആഹ് സ്കൂള് അപ്പൊ കൊടുത്തിട്ടില്ല സ്കൂള് കൊടുത്താല് രണ്ടും കൂടി പഠിക്കാൻ കഴിയൂല്ലല്ലോ
അഹ് ആഹ് ആഹ് അങ്ങനെ
പരീക്ഷ എയ്താൻ സ്കൂക്ക് പോവാ സ്കൂൽ ചേർക്കണം വേറെ നമ്മള് എക്സാം എഴുതാൻ മാത്രം പോയാമതി ഇബല് ഇവടെ പഠിപ്പിക്കും പ്ലസ് വണ്ണും പ്ലസ്റ്റും ഒക്കെ
വീട്ട്ന്ന് പഠിക്കുന്നതാ വേറെ
അല്ല എൻട്രൻസിന് പോണേയ് കോച്ചിങ്ങിന് പോണം എൻട്രൻസ് പ്ലസ് വണ്ണും പ്ലസ്ടും കൂടി എന്നും രാവിലെ സാധാ സ്കൂള് പോണ പോലെ പോവാ
ഇങ്ങനെ പോണം
ഉം നിന്ന് പഠിക്കണേ അങ്ങനിം പഠിക്കാ
അഹ് ആഹ് കൃഷിയെല്ലാം ഉണ്ടാ
താമിന് ഏഹ്
കൃഷി എല്ലാം ഉണ്ടോ അങ്ങോട്ട്
എങ്ങനെ
കൃഷികളെല്ലാം ചെയ്യുന്നോ
കൃഷിഎവിടെ ആഹ് ഓളെ ഇപ്പച്ചി കൃഷിയ്യാ
ആഹ് കൃഷിയാണ്
ആഹ് കപ്പ കാര്യയിട്ട് കപ്പന്നെ പിന്നെ വാഴണ്ട് പൂള അതുണ്ട് തൊക്കോ
അതെയോ നെൽകൃഷി അങ്ങൻത്തെല്ലം
നെല്ലില്ല ആദ്യൊക്കെ ണ്ടായിന്നുന്ന് പറഞ്ഞു ഞാനൊക്കെ ന്നെ കല്യാണം കയിക്കണ മുന്നെക്കെ ണ്ടായിരുന്നുന്ന് പറഞ്ഞു പ്പൊ ഇല്ല
ഇപ്പൊ കൊറവല്ലേ നെൽകൃഷിയെല്ലാം കാണുന്നത്
ആഹ് പ്പൊ പൊഴണ്ട് വെള്ളം പൂട്ട്ന്ന സ്ഥലാണ് പോഴാ തോട് ഒക്കെണ്ട്
ഏഹ് എല്ലാം നികത്തിട്ട് പ്പൊ വീടുകളെന്നല്ലം പണിയുന്ന്
ആഹ് വീടുകളാണ് ങ്ങളെ സ്ഥലം എങ്ങനത്താണ് അവിടെക്കെ
അഹ് ഇവിടെ പാടങ്ങളും പൊഴകളെല്ലും ഉണ്ട്
ആഹ് പ്പൊ പറമ്പേര്ന്ന ഭാഗാ അതോ ങ്ങനെ തോടും പാടൊക്കെ ഉള്ള ഭാഗാ
ആഹ് എല്ലൊം ഉണ്ട് അല്ല അല്ല ഞമ്മളെ പറമ്പിലല്ല
ആഹ് ആഹ്
ആഹ്
ഉം എത്ര കുട്ടികള നല് നാല കുട്ടികളാ
മൂന്ന് മുപ്പത് പതിനാല് മോന് രണ്ടാമത്തെ മോള് നൂള അഞ്ചാം ക്ലാസ് ഇപ്പ ചെറുത ഇട്ട് ക്ലസായി അപ്പൊ മോന്
ആഹ് ആഹ്
ആ
നിങ്ങ കോളിപ്പോൾ കിട്ടിയാ അവക്ക് ഒരുപാട് കിട്ടിക്കണാ കോലെ കഴിക്കണോ
ഇല്ല തുടങ്ങിയ എത്രയും
ഇന്നലെങ്ങളു ചോയിച്ചില്ലല്ലേ ഞാൻ ഫോണ് പറ്റില്ല
അതെ
പിന്നെപ്പ കിട്ടുല്ല അപ്പ വിളിക്ക ശരിയാക്കി കൊണ്ട് പോണം പോ
ആഹ് ആഹ്
ഇത് എത്ര ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കിട്ട പറ്റുള്ള തോന്നുന്നുണ്ടില്ലേ പത്ത് മിനിറ്റ് കണ്ടട്ട പറ്റുള്ള തോന്നില്ല
ആഹ് ആഹ്
ഉം
ഇതാ വീട്ടിലും ഉമ്മണ്ടോ
ഇവിടെ നീ ഞങ്ങ ഒറ്റക്കാണ് തറവാട്ടില് വറെ അ അനുണ്ട് പിന്ന്മാര്ണ്ടാണ്ട്
വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന
ഞാനാ
ആഹ്
മർക്കസൽണ്ടായി മർക്കസൽ ഉണ്ടായില്ലേ
ആഹ് ആ് അതെ ആഹ് വേറെന്നുംല്ല അല്ലേ
ചേർന്ന മർക്കസത്തെ ആൾക്കാർ ചേർക്കത്
ആഹ്
ആ
നിമ്മൾ ആ ഭാഗത്തി സുമയ്യ അറന്ന്റിയോ ജവാവില്ല ണ്ട്
അറിയ ഞങ്ങള് നല്ല ഫ്രണ്ട്സ അണ് ഓൺലൈൻ ബിസിനസ്ൾ കിട്ടികളന്നാ വാതിന്നാണ് നവാവിന്ന് വർക്ക് ചെയ്യുന്നു എന്റെ മകൾക്ക് കോളേജിൽ അഡ്മിഷന ഒക്കെ എടുത്തു അങ്ങനെ
നവാന്നുണ്ടായി അഡ്മിഷൻ എടുത്ത
അപ്പണ്ടാ ആർക്കെയുണ്ടാ ഓപ്പും വർക്കെയണ്ടണ്ട് സുമയ
അയ് പോഞണ് ഇല്ല ട്വൽവ് ഗ്രൂപ്പില്
ആഹ് ആഹ്
മീറ്റിങ്ങിനെല്ലാം ഞാൻ പങ്കെടുപ്പ ന്നുണ്ടായി അപ്പൊ ഇങ്ങനെ കാണണതെല്ലാം ഉണ്ട്
അഡ്മിഷൻ കൊണ്ടല്ലോ നിങ്ങള് കൊടുന്നീരോ
ഇത്
പിന്നെ അഡ്മിഷന ഒക്കെ എടുത്തീനയിക് എന്ന് ചോദിക്ക
കൊയാളത്തിന്നെ ഹിന്ദിക്ക് ഹിന്ദി മലയാളം അങ്ങനെന്നെല്ലാം അഡ്മിഷൻ എടുത്തരും കുട്ടികളൊക്കെ
ആഹ് ആഹ് വർക്ക് ചെയ്യണല്ല ടീച്ചറായി
ഇല്ലില്ലാ വർക്കൊന്നും ചെയ്യുന്നില്ല ഇങ്ങള് ചെയുന്നോ
ഇല്ലല്ല നവാവിൽ ഞാൻ കേക്ക് ഉണ്ടാക്കലൊക്കെ പഠിചീനു മകൾക്ക് ഓക്ക് ഓള് പഠിച്ചിന്ന് അങ്ങനെ തന്നെ സുമയാമിസ്സ് ട്ത്തത് ഹിന്ദീന്റെ ഇംഗ്ലീഷിന്റെ
അതെയ ഒക്കാ
മഴ വന്ന് തുടങ്ങി
തുടങ്ങിയ ആ നിങ്ങക്ക് നല്ല മഴ ഉണ്ടായിനോ
ആഹ് ഇന്നിപ്പോ വൈന്നേരം തുടങ്ങി മഴ ഇന്ന് രാവിലെ വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ് ഇപ്പൊ അതില്ലാം തുടങ്ങുന്നത്
ഞങ്ങൾക്ക്ന്നണ്ട് ഇപ്പ ഇല്ല ഉച്ച വരെ ഉണ്ട
അതെ
നല്ല മഴെ
അതെ
ഇന്നലൊക്കെ രാത്രി മഴേ
പണിയെല്ലാം കഴിഞ്ഞി കിടക്കാൻ
എങ്ങനെ
പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ
ആയോന്നോ ഉറങ്ങനയൊന്നോ
കിടക്കാൻ
ആയോന്നോ ഒറങ്ങാനയോന്നോ ചോദിക്കണ്ടേ
ഇത് ആഹ് ഒറങ്ങാനായോ
അല്ലേ അപ്പ ഫുഡ് കഴിച്ചിട്ടില്ല ഞാനീ ഫോണെന്മേ ഇങ്ങനെ ഇരുതെയാട്ടോ ഫുഡ് കഴിച്ചിട്ടില്ല
ആഹ് ആഹ് ആഹ് അപ്പോ മോള്
ഓള് ഉമ്മന്റെ വീട്ടിക്ക്‌ ഇന്റെ ഉമ്മാന്റെ വീട്ടിൽ പോയേക്ക ഇന്ന് വരുല്ല നാളെ പാസ്സില്ലല്ലോ അപ്പ നാളെ വരാ
അതെയ അടുത്തന്നെ ഉമ്മാന്റെ വീട് അതെ
എങ്ങന
അടുത്തന്നെയ ഉമ്മാന്റെ വീട്
ആഹ് ഇവിടെ അടുത്ത്ന്നെയാണ് ഇന്റെ വീട് എന്റെ വീട്ട പോയതാണ് ആ അടുത്തന്നെ ഒര് അൻപത് രൂപ ഓട്ടോറിക്ഷ കൊടുത്തമതി
ആഹ ആയപ്പോ നിങ്ങൾ ഭക്ഷണം കഴി ഭക്ഷണം കഴിക്കാൻ ടൈംആയി